ഹലോ
ഹലോ ആ കേക്കുന്നുണ്ട്. ആ ക്ലിയർ ആണ് ഓക്കെ ണ്
ആ വോയിസ് ക്ലിയർ അല്ലട്ടാ. ശരിക്ക്ക് ക്ലിയർ ആണ്ല്ല വേറെ എന്തൊക്കെയ സൗണ്ടാ കേക്ണ തൗണ്ട്ന്ന ന്ന് മാറി
ആ എന്നാലെ റെയ് ല്ലോ എനിക്ക് ഇങ്ങനെ കേക്കുന്നുണ്ടല്ലോ.
ഉം നല്ലച്ചത്തിൽ സം സംസാരിക്കട്ട ക്ലിയർ ആവണം നല്ല മഴയണോ ഇവി
ആ ഇവിടെ നല്ല മഴയാണ് മഴയുണ്ട്.
മഴ ആവുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കാനും പറ്റൂലേ അങ്ങനെ പുറത്തത്തെ സൗണ്ടുകളൊക്കെ കേൾക്കു
അതാണ് നമ്മടെ ഔത്താണ് നിക്കണ തന്നെ റൂമിലാണ്. പ കോലായ്മക്ക്റങ്ങാൻ പറ്റൂല.
പറ്റൂല ഉം നല്ല സൗണ്ട് അവടയു അങ്ങിനെ തന്നെയാണ് ഞാൻ ജനലൊക്കെ അടച്ചിട്ടിട്ടാ വിളിക്കണത്. അലെങ്ക സീറ്റുമ വള്ളചടുന്ന സൗണ്ട കേക്കാരം കേക്ക
ആ ഇവിടെ അങ്ങനെ തന്നെയാണ് സീറ്റ് മക്കക് സൗണ്ട് ആയി പോയി
ചോറുന്നാ
ഏ ഫുഡൊക്കെ കഴിച്ചു. നിങ്ങള് കഴിച്ചല ഫുഡ് ഒക്കെ കഴിച്ചല ഏ എന്ത് ഞങ്ങക്കിവിടെന്ന് മത്തി മുളകിട്ടതും, മത്തി പൊരിച്ചതും. ബീട്ട്റുട്ടുംപെരിയും ഒക്കെയാണ്.
സാറാണല്ലോ ഞാനും തന്നെ മത്തിക്കറി വച്ച് തേങ്ങ അരച്ച വെച്ച് കൊറച്ച്. മുളകിട്ടതാണ് എനിക്കു ഇഷ്ടം പിന്നെ വാപ്പ അവർക്ക് തേങ്ങ അരച്ച വെക്കണം അതിനോടാഷ്ടം. അത് പിന്നെട്ട തേങ്ങരച്ച വെച്ചു. പിന്നെ പൊരിച്ചു. പെരുമക്ക ഒന്നും ഒന്നും നോക്കിട്ടില്ല. നല്ല മഴം തൊടുവു പോയിട്ട് എന്തെലൊക്കെ എലെടുക്കാൻ നോക്കാനോ നല്ല മഴാതുകൊണ്ട് പൊറത്തെറങ്ങിയാൻ പറ്റില്ല. പേര് പച്ചക്കറി ഒക്കെ കഴിഞ്ഞോണ് കൊണ്ടന്നച്ചു.
ഉം നിങ്ങള് നടലൊക്കെ ചെയ്യലുണ്ടോ. മുരിങ്ങക്കന്തെങ്കിലും. വിത്തോളൊക്കെ താക്കിട്ട് നട നടലൊക്കെണ്ടോ.
പച്ചക്കറി കൃഷിയാ? ക്കണ്ടായിരുന്നു. ഇപ്പ ഇല്ല്യ. ഇപ്പപ്പിന്നെ മഴായതോണ്ട്. അത് കാനലാണോ? മരത്തിന്റെ നല്ലോണം ഉണ്ടായിരുന്നു. ആദ്യക്കെ കൃഷി ഞാനല്ലാതെ ഇപ്പൊ ഫ്രൂട്ട്സള് ഉണ്ട് പലേ ഐറ്റം വെറൈറ്റി എല്ലാതുണ്ട് പറമ്പില് പക്ഷെ പച്ചക്കറി ഐറ്റങ്ങനെ മുരുങ്ങേം, പപ്പായു അതൊക്കെണ്ട്. മൊളക്, കറിവേപ്പ് അത്യാവശ്യം നമ്മള അത്യാവശ്യ വശ്യങ്ങളൊക്കെ ണ്ട്. വായാ, ചേമ്പും ചേനേക്കെണ്ടാന്നു. ക്കെ പന്നി വന്നിട്ട് തിന്ന തോന്നുണ്ടാണ് ല്ല ന്ന പന്നിശല്യണ്ട്.
ഇവിടെങ്ങൻതന്നെയണ് നായിപ്പോള നല്ല ശല്യാണ്.
ഉം ഭേങ്ക, ട്രാഗണ്, മറ്റേ സപ്പോർട്ട, ജാതി, ക്ക ങ്ങനെ റമ്പുട്ടണ്ട്. ങ്ങ ഇ പലേ ഫ്രൂട്സളുണ്ട്. മാങ്ങ ണ്ട്. രണ്ട്, മൂന്ന് ഐറ്റം മാങ്ങകൾ ച്ചിയാള് ഒഴിച്ചിട്ടുണ്ട് മറ്റേ ഒട്ട് തൈകള്. പിന്നെ വ വല്യമൂച്ചിയുണ്ട്, പ്ലാവുണ്ട്, രണ്ട് മൂന്ന് വെറൈറ്റി ഇ പ്ലാവ് ണ്ട് ഒട്ട്ത്തൈ ചെറുതുകള് കൈ്മിലൊക്കെപ്പൊ കയിക്കാൻ തുടങ്ങിപ്പോ അങ്ങനത്തള്ള കൃഷികളൊക്കെ ഉണ്ട്. പച്ചക്കറികളായിട്ട് ഇപ്പ അങ്ങനെ ഈ കാനലെല്ലാം കൂടെ കാനലായിപ്പ പച്ചക്കറിക്കല്ല വെയ്ല് ആ ള്ളിലൊന്നും ഉണ്ടാക്ക്യാപ്പണ്ടാവില്ല ആദ്യക്കെണ്ടായിരുന്നു എന്തേലും കുയിച്ചിട്ട ഞ ആ ഞാൻ വെറുതെണ്ടാക്കന്നല്ലാത അന്നും ഉണ്ടാവൂല്ല എക്ക്ങ്ങനെ പോയി കാണുന്നതന്നിഷ്ട അങ്ങനെ എന്തേലുണ്ടാക്കിയത് ആ ആ ഇനത്തെ കാലാവസ്ഥയൊക്കൂല എന്നായ്ന്റെയ് കൂടെ വെയിലാർച്ച നല്ല ചൂട
ആ നല്ല ചൂടണേനു നമ്മള് പണി മ്പ ഏ ടുപ്പത്തുള്ള എന്തെങ്കിലും പണിയെടുക്കുമ്പോ തന്നെ നമ്മ
ന്തോചൂട വറെപ്പ ഇ ചൂട് കാലൊക്കെ അങ്ങനെ സഹിക്ക്ന്ന് ന്നാണ്. ന്നാചൂടാണ്. പ്പ മഴ പെയ്തൂച്ചാല നമ്മക്ക് തണുപ്പൊന്നുന്നുങ്ങട് വെരുന്നില്ലല്ലോ അല്ലെ കൂടുതലുള്ള തണുപ്പൊന്നുംല്ലല്ലോ ടങ്ങട് പോയിട്ടുള്ളരു സുഖം ങ്ങനെ അത്രേ ഉള്ളു ആരൊക്കെ വീട്ടില് ഹസ്ബൻഡും മക്കളൊക്കെണ്ടോ
ആ മക്കള് മൂന്നാളാണ് അസ്ബന്റ് വിദേശത്താണ്
ആക്ക സ്കൂൾ പോയാ
ഏ മക്കൾ രണ്ടാളും പോയി പിന്നെ ചെറിയ കുട്ടിയാണള്ളത് രണ്ടു വയസ്സായിട്ട്
ആ ആ സൗണ്ടാവും കേക്കണന്നത് അവിടെ ഒരാളെ സൗണ്ട് കേക്കാ ഒറങ്ങീട്ട് ജേമായൊക്കയിട്ട്
ഏ ഉറങ്ങിനുന്നു മോളെണീറ്റപ്പ ണീറ്റതാണ്
ആ
ആ
വിളക വൈകുന്നേരം വരുമ്പോത്തന് ഇനി എന്തേലും സ്പെഷ്യല് ചായക്കടി എന്തെലും ഉണ്ടാക്കോ
ണ്ടാക്കുണ്ണിയപ്പോയിട്ടോ എന്തെങ്കിലും പൊരിക്കടിയ സമൂസേ
കഞ്ഞിം ചോറൊന്നും കഴിക്കൂലല്ലേ ചെറിയ കുട്ട്യള് വന്ന ചോറ്ണ്ണു
ആ
അങ്ങനെക്കെ തിന്നാ നമുക്ക് സുഖാണോ പിന്നെ എന്തേലും പോതിക്ക് എന്തേലുമൊക്കെ കൊടുത്താതി. ഈ ബേക്കറി വെറുതേ ബേക്കറി മാത്രം തിന്നാ കുട്ട്യൾക്ക് വയറ് നിറയൂല്ല തടിക്ക് കേട്ന്നല്ലാതെ ഉം ചോറ് എന്തേലൊക്കെ കഴിക്കണം എന്ന ഇപ്പത്തെ കുട്ടികൊക്കെ കഞ്ഞി ചോറൊന്നും അല്ല പോകൂല്ലോ വല്ല ന്യൂഡിൽസ് അങ്ങനെ എന്തേലുക്കെ വേണം
ആ
അങ്ങനന്തൊക്കെ പറ്റുള്ളൂ അവിടെ വീട്ടിലാര ഉമ്മ ആരേലുണ്ടാേ
ആ വീട്ടില ഉമ്മയൊക്കെ ഇണ്ട്
ഒണ്ടാ
ആ
ഹസ്ബൻഡന്റെ അമ്മ എത്തിയോ.
ആ ഹസ്ബൻഡന്റെ ഉമ്മയും ഉപ്പയും ഒക്കെയുണ്ട്
പിന്നെ എന്തൊക്കെയ ഓബികള
ആ വായനക്കെണ് പുസ്തകം വായിക്കും മനോരമ
എപ്പളും ഒണ്ടോ അതൊക്കെ ഈ വിക്കിലികളൊക്കെ വായിക്കുടെ ഞാൻ ആദ്യയെക്കെ വായിച്ചിരുന്നു ഇപ്പൊ കൊറെ ആയിട്ട് ഒന്നും ഇല്ല്യാ ഫുള്ള് അരിച്ച് പെറുക്കിയ്ത് ഇപ്പ ഫോൺ വന്നീന്റെ ശേഷം ഫോണ് തന്നെ ഉണ്ടാവന്ന് ഉം
മോള് ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും വായിക്കുവ
വീക്കിലി എല്ലാഴ്ചയും വരുത്തുവോ
മാസത്തില്ല്
അല്ല മംഗളം മനോരമൊക്കെ ആദ്യം ആഴ്ചക്കാഴ്ചക്കാരുന്നു ഇപ്പോ മാറി മാസത്തിലായോ
ആ അതെ ആദ്യത്തെ അങ്ങനെയായിരുന്നു ആം ആ ഇപ്പൊ മാസത്തിലാ വരുന്നേ
എനിക്കതിനെ പറ്റി അറിയില്ല അന്ന് ആഴ്ച്ചയിലാരുന്ന അന്ന് കെറേ മുന്നേ ഞാൻ വായിച്ചത് അപ്പൊ അടുത്തൊന്നും ഞാൻ വായിച്ചിട്ടില്ല
ആ ഒരാഴ്ച പതിപ്പ് എന്ന് പറഞ്ഞിട്ട് തണ്ട് ആ അതെ എല്ല ആഴ്ചപ്പതിപ്പ് രണ്ടാഴ്ച കൂടുമ്പളെ വരുയുള്ളു പിന്നെയി മനോരമ മംഗളം അങ്ങനത്തെക്കെള്ളതാണ് മാസത്തിൽ വരുന്നത്
മംഗളം മനോരമയൊക്കെ ആഴ്ച പതിപ്പന്നെയായിരുന്നു ഡീ അമ്മേ ഞാൻ വായി ച്ചിരുന്നന്ന് ആ എല്ലാവ്യാഴഴ്ചയും എങ്ങനെങ്ങാണ്ടേയിരുന്നു എന്ന് ഇപ്പൊ കൊറെ മുന്ന് പിന്നെ വനിതക്കെണ്ട് അതൊക്കെ പിന്നെ മാസത്തിലേരുന്നു
ഉം
ഒക്കെ വായിച്ചിരുന്നു എല്ലാതും പിന്നെ എന്തേലും ലൈബറി കിട്ടിയ അത് കു കുട്ടികള് കഥ ബുക്ക് വരെ വായിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പ്പ അതൊക്കെ നിന്ന് ഇപ്പ് എങ്ങനെ ഇപ്പൊ ഫോണ് മ്മെ തന്നെ ഉണ്ടാവും വായിക്കാനും നോക്കാനുള്ള നേരത്തിന് പിന്നെ വീ ന്റെ പണിയൊക്കെ കൂടി ആരുന്നു പിന്നെ അങ്ങനെനങ്ങനെ വിട്ടു പോയൊക്കെ
ഉം
പിന്നെന്താ മോളെന്താ രണ്ടു വയസ് ഭക്ഷണം കഴിച്ചാ കുട്ടി മിണ്ടുവോ ചോറൊക്കെ കഴിക്കുവോ കൂടെ രാത്രിയൊക്കെ കഞ്ഞീ ഉച്ചക്കത്തെ ഫുഡന്നാവൂലെ
ആ ഉച്ചക്കത്തെ ഫുഡ് തന്നെയാണ്
ചെറിയ ഭാഗത്തൊക്കെ പിന്നെ ചെറിയ ഭാഗത്തൊക്കെ കടി രാത്രി കടി ഒണ്ടാക്കാന്നത് പിന്നെന്നാവെ ഒരു നേരത്തിന് വേണ്ടി മാത്രം ഫുഡ് ഉണ്ടാക്ക രാത്രി പിന്നെ വേറെ എന്തെങ്കിലും ഒണ്ടാക്കാ എന്നക്കെ പറയും ഞങ്ങളൊക്കെ പിന്നെ ഉച്ചക്ക് വെയ്ക്കണ തന്നെ പിന്നെ ആർക്കേലുംമധികം ചപ്പാത്തി അങ്ങനെന്തെലുക്കെ വേണെങ്കി ഒണ്ടാക്കുന്നല്ലാതെ
അങ്ങനെ തന്നെ
ഓ വന്നത് തന്നെ
ഉച്ചക്കത്തെ ഭക്ഷണം തന്നെ രാത്രിയൊ ണ്ടാവും
ഉം ഞാ പിന്നെ നാളെത്തെ കഴിക്കും എട്ട് മണിന്റെ മുന്നേ ഞാൻ ഭക്ഷ ണായി പെയ്ത്തോ ങ്ങടെത്തും
ഞങ്ങളങ്ങനെ തന്നെ എട്ട് മണിയവുമ്പത്തേന് ഭക്ഷണം കഴിച്ച് പിന്നെ വേഗം കെടക്കാനുള്ളതിനൊരുങ്ങും ഉറങ്ങൂല ഉറങ്ങണെ
ആ ഒറങ്ങണെങ്കി ഞാൻ പത്ത്മണി പത്തരെക്കാവും
ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിച്ച് അടുക്കളയൊക്കെ കാര്യങ്ങളൊക്കെ ഒഴുവാക്കീട്ടൊക്കെ
മ്കുട്ടികളെപഠിപ്പിക്കാനിരിക്കാനൊക്കെണ്ടാവലോ ആ നേരത്തില് ഒക്കെ പോണോലാവ് മ്പോ
നിങ്ങക്ക് എത്ര മക്കളാ
എനിക്ക് നാലാള് ന്റോക്കെ വലുതായി എന്റെ മക്കളൊക്കെ വലുതായി മ്മക്ക പേര കുട്ടിയള് സ്കൂൾ പോവാൻ
ഉം
കുട്ടിയള് ഓല് പോണോല് ഓലിപ്പോ ഇവിടുണ്ട് കൊറച്ചിസായിട്ട് പോ അങ്ങോട്ട് പോകുമ്പോ അവിട്ന്ന് പോവും ഇവിടെ വരുമ്പോ ഇവിടുന്ന് പോവും എനിക്ക് നാലാള് രണ്ട് പെണ്ണും രണ്ടാണും രണ്ട് പെണ്ണും രണ്ടാണും നാലു മക്കളാണ് റയ ഒറക്കം വരണുണ്ടാ ഒരുഷാറ് പോരാ
അച്ഛെന്താ ചെയ്യുന്നെ
ആ വേണ്ടപ്പെട്ട നാട്ടിലെ ജോലിയാ ഫർണിച്ചറ് കടേലാ
വിളിക്കോട്ട ആരോ വിക്കുന്നുണ്ട്
ഇത് പത്ത് മിനിറ്റ് ആയിട്ടില്ലെടി കുറച്ചര കൂടെ
വിളിക്കണ്ടായി പോൻ വിളിയ
ആ കുറച്ച് എന്താ കുറച്ചര കടി ഉള്ളൂ അത കൂടി കഴിഞ്ഞിട്ട്
ഏ
കൊറച്ചു നേരം കൂടി ഉള്ളൂ അറിയ പത്ത് മിനിറ്റ് ആവാാനെ കഴിഞ്ഞിട്ട് വെക്കാം പിന്നെ എന്താ പുസ്തകം എന്താ വേറെ സൗണ്ട ആളൊക്കെ വരുന്നുണ്ടായി കൂട ഹസ്ബൻഡ വിളിക്കണ്ടാ
ഹബൻ വിളിക്കുന്നുണ്ട് ഹസ്ബൻഡിന്റെ ഉമ്മ വിളിക്കുന്ന ഹസ്ബൻഡന്ന
എല്ല അപ്പൊ അമ്മിപ്പ അപ്പ എന്റെ അടുത്ത്ല്ലേ
ഞാന ഇവിടെ എന്റെ വീട്ടിലാ
അറ്റന്റ്
ഞാൻ പനിയായിട്ട പനിയായിറ്റ് വന്നതാ വീട്ടിൽ തന്ന
അതന്നെയാണ് എന്റെ സൗണ്ടിിന ഉഷാറല്ലാത്ത എനിക്ക് തോണി എന്തേിലും അസുഖം ഉണ്ടായിട്ടാണോ എന്ന തുടങ്ങി പനി
അത ഇണ്ട് വന്നത അവിടത്തെ വീട്ടിക്ക് വന്നതാ
സ്കൂളിലൊക്കെ ഇവിടന്ന് ഇവിടന്നും പോവരിക്കൂല്
ര ധാരവാ പിന്നെ മറ്റോനെ യുകെജി പഠിക്കണം
ഉം പനിയന്ന് തുടങ്ങിയതാ എല്ലായിടത്തും പൊതുവെ പനി വയറുള്ള അക്കം വേറെ വേദന വലഏതും ഉണ്ടാലോ
എനിക്ക് ഇന്നലെ തുൊടങ്ങിയതാണ് ഏ
നല്ല പനിയാണോയ്ക്ക
ആായിട്ട ഇപ്പന്ന് ഡോക്ടർ പോയി വന്നിട്ട് ഓക്കെ പത്ത് മിനിറ്റ് ആയി